ഹലോ
ഹലോ
കേക്ക്ണ്ടോ
ആഹ് കേൾക്ക്ണ്ട്
ഉം എന്താ വർത്താനം
ഏഹ്
എന്താ വർത്താനം ചോയ്ക്കാ
നല്ല വർത്തനം അവിടെ
നല്ല വർത്താനം ന്താ പര്പാടി
നോമ്പല്ല അപ്പ ഈവനിങ്ങ് സ്നാക്ക്ണ്ടാക്കേനി
ആഹ്
നോമ്പുണ്ടാ
നോമ്പിണ്ട് ഞാപിന്നെ ഇങ്ങള് പഠിക്കാ
ആഹ് ഞാൻ പ്ലസ്ടു
പ്ലസ് ട്വോ ഉം ഞാപൊ പ്ലസ് ടു കഴിഞിരിക്ക
ഉം ന്തിനെ പോണേ
ഇഞ്ഞ് നഴ്സിംഗ് ആണ്
ഏഹ്
നഴ്സിങ്ങേ
ഏത് ഫീൽഡേനി പ്ലസ്ടു
പ്ലസ്ടു സയൻസ് ഇയ്യോ
ഞാൻ കൊമേഴ്സാ
ആഹ് എന്താ സ്നേക്ക് ഇണ്ടാക്ക്ണെ ഇന്നിട്ട്
ചിക്കൻറോൾ
ആഹ് ഇണ്ടാക്കി കഴിഞ്ഞോ അല്ല ഇണ്ടാക്കെന്നെ ഇണ്ടാക്കി കയിഞ്ഞോ
ആഹ് ഇണ്ടാക്കി പൊരിക്ക
ആഹ്
അവിട്ത്തെ പണികഴിഞ്ഞോ
പണി തുടങ്ങിയിട്ടുള്ളൂ
ആഹ്
ഉം
വീട്ടിലാരൊക്കെ ഇണ്ട്
സ്കൂളില്ലേ ഇന്ന് ശനി ആണല്ലോ അല്ലേ ആഹ്
ഇല്ല ഇന്ന് ഇതായോണ്ടാ നോമ്പായോണ്ട്
ആഹ് ആഹ്
ഇന്ന് ഫ്രൈഡേ അല്ലേ
ആഹ് ആഹ് ഇനി എന്താ പോണെ തീരുമാനിച്ച്ണ്ടോ
ഉം ഞാൻ ഡിഗ്ലച്ച് തുടങ്ങ്ണല്ലേള്ളു അപ്പം ഡിഗ്രി പോവാന്നാണ്
ഡിഗ്രിയോ ആഹ്
ആഹ്
ആഹ് ഇത് വേണല്ലോലെ ഡിഗ്രി ഉം
വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഉപ്പാ ഉമ്മ അനിയന് ഞാന് താത്ത ണ്ട് പിന്നെ ഓളെ കെട്ടിച്ചോട്ത്താണ്
ആഹ്
ഉം അവിടെയോ ഓന് ഒന്നാംക്ലാസില്
ആഹ് ഇവിടെ ഒര് അനിയത്തി ഒരു അനിയനും ഉണ്ട് പിന്നെ ഉപ്പാപ്പ ഉമ്മ
ആഹ് ഉപ്പ ഇവടെ
ആഹ് ഉപ്പ നാട്ടിലാ.
ആഹ് എന്തായി ജോലി
ഇപ്പ ബിസ്നസാ
ആഹ്
ആഹ് നിന്റെ ഇപ്പ ഇവിടെ
ആഹ് അതെ
എന്താ പണി
പെയിന്റിങാ
ഉം
ഉം
ഇന്ന് ന്നല്ല സ്പെഷൽ
ഇന്ന് ഞങ്ങൾ മക്രോണി ഇണ്ടാക്കാ വിചാരിച്ച് ഇന്ന് ചോറ് വെച്ച്ക്ക്ണ് നെയ്ച്ചോറ് ആഹ് ചിക്കൻ കറിയുംണ്ട് ഞാൻ മക്രോണിയാണ് അനിയന് ചായക്കടിക്ക്
ഉം എന്നിട്ടെന്തല്ലാം
ഹലോ
ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്ക്ണ്ല്ലെ ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ കേക്ക്ണില്ലെ ഹലോ ഹലോ
ഹലോ കേക് ലോ
ഏഹ് നെറ്റ് ലാഗാണോ അവിടെ ഹലോ ഹലോ ഹലോ
ക്ക്‌ണ്ടോ ഹലോ ഹലോ ഹലോ ലോ ഹലോ